അഹ്
എന്തൊക്കെവർത്താനം
നല്ല വർത്താനം
ഉം
എന്താ ആഹ് പണി മക്കളൊക്കെ സ്കൂളി പോയി.
ആഹ്
ഇഞ് പണിയുണ്ട് ഓല് പോയിട്ടാണ് വീട്ടിലെ പണിയൊക്കെ ഇട്ക്കല് ക്ലീനിങ്ങും
ആഹ് ആഹ് ആഹ്
എഹ് ൻ എന്താ അവടെ പണിയൊക്കായോ ചോറൈക്കായോ ചോറക്കായൊ ഇങ്ങക്ക്
ഓഹ് ചോറായി ചോറിന് പോകും. ഇല്ല ഇന്ന് നല്ല വെയില.
ഏഹ്
അവ്ടെ മയണ്ടോ?
ഇവിടെ മഴ ഇല്ല അങ്ങനെ മൂടലല്ല എടക്കിങ്ങനെ
ആഹ് ആഹ്
മക്കളൊക്കെണ്ടോ?
ഓഹ് ഒക്കെ പോയി
എത്രാള്ണ്ട്
രണ്ടാള്
ഏഹ്
ഉം
പിന്നെന്താ
അവിടെ അവിടെ വെയില
ആഹ് വെയിലുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെന്താ രാവിലെന്തേനി കടിയൊക്കെ
രാവിലെ പിന്നെ പു ട്ടേന് പുട്ടും കടലേം ആഹ് ആഹ്
ഉം
ചോറ് ചോറക്കായോ
ആഹ് ചോറായി കഴിഞ്ഞു ചോറുകറീം പിന്നെ നാൻ അല്ലെ ഉള്ളു മ ക്കളൊക്കെ പോയപ്പോ പിന്നെ
ആഹ് ആഹ് ഏഹ് ആഹ് ഒറ്റൊക്കെ ആവുമ്പോ പിന്നെല്ലേ എങ്ങെനേങ്ക്യൊക്കെ ആഹ് ആഹ് വൈകുന്നേരത്തിനും മതിയല്ല ലേ
ആഹ് ഓല് വരുമ്പോക്കെ എന്തെങ്കിലും ഇണ്ടാക്കോ ചോറും കറി കയിഞ്ഞു ആഹ് അതന്നെ എല്ലാരും ഉണ്ടാവുമ്പല്ലേ വേണ്ട്യെ നല്ലോ
ള ഞമ്മളൊ- ഒറ്റയ്ക്കാകുമ്പോഴേ പ്രത്യേകിച്ചും ആണുങ്ങളില്ലാഞ്ഞാലെന്നെ
ആഹ് അന്നെ എന്തെങ്കിലൊക്കെണ് ഒപ്പിക്കോ ഈ വൈതനങ്ങ വീട്ടിലിണ്ടായിനി അപ്പൊ അയ്ന്റെ
ആഹ് ആഹ് അത് മതിയാവൂല്ലല്ലേ
ആഹ് അതന്നെ മതി രാവിലത്തെ കറിണ്ട് അപ്പൊ അത് മതിചാര് ഇങ്ങെളെന്താ സ്പെഷ്യൽ ഇണ്ടോ
ഇല്ല ഒന്നും സ്പെഷ്യലൊന്നുല്ല ചെറുപ്പയറു കറ്യച്ചീണ് പിന്നെ മീനുണ്ട് മസാല അരിച്ച വെച്ചിണ് ഇന്നലെ കൊണ്ടന്നേനി അപ്പൊ ഇന്ന് പിന്നെ ഇന്ന് പിന്നെരു സ് തലം വരെ പോണം വിചാരിച്ചിണ്ട് അപ്പ വേഗം പണി കൈഞ്ഞത
ആഹ് ആഹ് അയ് ശരി
അങ്ങനെ കുളിയും തിരു തിരുമ്പലും എല്ലാം കഴിഞ്ഞു തൊട്ക്കലും ഒക്കെ കൈഞ്ഞു
ആഹ് ശരി ഇങ്ങളെ സ്വന്തം വീട്ടില
ആഹ് സ്വന്തം വീട്ടില ഉം ഉം അല്ലെങ്കിലന്നും കഴിയൂല
ആഹ് അതന്ന നമ്മുക്ക് എങ്ങോട്ട് പോകാനുണ്ടെങ്കി നമ്മള് വേ പ്പൊ ഒരു ഊർജ്ജം വരിലാണല്ലോ ആഹ് അതന്നെ ആ ഇന്നോട് പറയും വിെടുന്നേ എന്തായാരം വര എന്തന്ന് പറ എന്നാ ഈ പേരെ കറ്റ ഇടക്ക് ക്ലിയർ ആവോ
ആ ആ അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ നോക്കുമോ അല്ലെങ്കിൽ ഓരോ
തീള്ളത കൊണ്ട് ഇങ്ങനെ അടക്കടക്കുതിക്കൂടന്ന് എങ്കും ഒന്ന് നോക്കും
ആ ആ അതാണുള്ളത് ഇത് നോക്കും ആ അത അങ്ങനന്നെ ഫ്രീയുണ്ടോ ഏ അല്ല ഇതവരെ ഇത് പിന്നെ എന്തായി നിക്കിന ഗ്രൂപ്പിലേ
ആഹ് അതന്നെ
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ നോക്കുമ്പോ കൊറച്ചു നേരം ടൈമ അങ്ങനെയും പോവും
ആ അത് ഫ്രീ ഉണ്ടോ ഇത്ണ്ടോ അപ്പൊ അങ്ങനെ നീ നോക്കിയാൽന്നെ ടൈം പോണ അറിയില്ല
അറീല്ല ഉം പിന്നെ എന്താ വീട്ടിലൊക്കെ എന്താ ചെടികളൊക്കെ ഉണ്ടോ
ഓഹ് ചെടികളൊക്കെ ചെറുതായിട്ടൊക്കെണ്ട് പത്തണി മുല്ല
ആഹ്
പിന്നെ റോസ് അങ്ങനെയൊക്കെ കടലാസിൻ ചടി അങ്ങനെ അ കടലാസ് ചടിയൊക്കെ ഇപ്പൊ കുഴിച്ചിട്ടതാ ആ ചട്ടിയിലാണ് ഉം ചട്ടീല പത്തണി മുല്ല ആഹ് പത്ത
ഹലോ ഹലോ ആഹ് എന്ത സൗണ്ട് ഇല്ലാതായി
എന്താ അറിയണ ഇല്ലാതെ അങ്ങോട്ടും കേക്കില്ലേനി
റേയ്ഞ്ച് കുറവുണ്ടോ അവിടെ
ഇല്ലാ റയ്ഞ്ച് വൈഫൈ ഉണ്ട്
ആഹ് അത് ശരി
പിന്നെ എന്താ പത്തണി മുല്ല വൈ
ആഹ് ഞാനും വിചാരിച്ച കട്ടായി പോയി വിചാരിച്ച പത്തനി മുല്ല എന്താ മഴ കൊണ്ടാലേ ചടുപ്പ ഒരു വേറെ പൂവൊന്നും ഇടൂല ആ ചീഞ്ഞ പോകും ഈ മഴ ഇല്ലാത്തോടത്ത് വെക്കണം എന്നാലും മ കാലത്ത് അത് വലിയ തട്ടല വ വെയിലിന്റെ കാലത്തണ നല്ലേ
ആ നനച്ച കൊടുക്കുമ്പോ അല്ല ഷാറോ
ആ നനച്ചു കൊടുക്കണം പിന്ന വെ
പല കള പല കളറും പൂക്കളും ഉണ്ടോ
ആ പല കളറുണ്ട് വെള്ളണ്ട് ചുവപ്പുണ്ട് മഞ്ഞുണ്ട്
ആഹ് അപ്പല്ല രസം
ആഹ് അപ്പൊ രസം ആ പിന്നെ ഉണ്ട ഉണ്ടുള്ള പത്തനമല്ലാണ് അല്ല ചെറിയലഅല്ലേ
റോസ പൂവിന്റെമാതിരി ഉണ്ടാവും ഉം പൂവ് ആഹ് ഇവിടെ ഇണ്ടായന് കൊറച്ച മുന്നേ ഇപ്പൊ ഒരു മഞ്ഞ മാത്രള്ളു മഞ്ഞ പൂവ് ഇടനെ
ഏഹ് ഏഹ് അത് നമ്മള് കൊല്ലത്തില്ഇങ്ങനെ മാ മ കൊല്ലത്തില് മാറ്റി കൊട്ക്കണം
ആഹ് മാറ്റി കൊടുക്കണം അഒക്കെ അങ്ങനെ അങ്ങനെ നോക്കാതെ അങ്ങനെ ണ്ടായി പോയി
ആഹ് അങ്ങനെ ആവുമ്പോ പിന്നെ അങ്ങനെ എലക്കെ ഇങ്ങനെ പോയി അങ്ങനെണ്ട്താവും ആ തണ്ട് ഞമ്മള്ങ്ങനെ മുർ ച്ച് ഇങ്ങനെ തണ്ട്ങ്ങനെ മുർച്ച് കുത്തണം
ത്തി കൊടുത്താ പെട്ടന്ന് ഇണ്ടാവുലേ
ആഹ് ആഹ് കുത്തി കൊടുത്താ പെട്ടന്ന് ഇണ്ടാവും വേ തെള്ത്ത് വരും ഇണ്ടാവാതെക്കൂല
പച്ചക്കറിഒക്കെണ്ടോ വീട്ട്ല്
ഇല്ല പച്ചക്കറിയൊന്നുംല്ല പച്ചക്കറി ചേമ്പ് അങ്ങനത്തൊക്കെ ഒള്ളൂ ഇപ്പ മത്തം വള്ളി ണ്ട്ഇങ്ങനെ ഒന്ന്ഇങ്ങനെ അങ്ങനെ പോണ്
ഇപ്പ അയ്ന്റൊരു സമയാണല്ലോ
അല്ലാത്തൊക്കെ വാങ്ങലെന്നേണ് പച്ചക്കറ്യക്കെ ഉം ഓഹ് കർമൂസ സണ്ട് മുര്ങ്ങണ്ട് അതൊക്കെ ഇണ്ട്ട്ടോ അഅക്കെ ഇഷ്ടംപോലെച്ച്ണു ആഹ്
അത്
ആഹ് ചിരാർങ്ങിഒളക് അഅന്നെ അങ്ങൻത്തൊക്കെ
തൊക്കെണ്ട് നമ്മക്ക്ന്നാലും പെട്ടെന്ന് എത്തും ഇല്ലാത്തപ്പൊക്കെ മണ്ടി പോയി ഇട്ക്കാം കറിവെക്കാനൊക്കെ
ആഹ് കറെക്കാനൊക്കെ ത്തുല്ലാത്തൊപ്പക്കെ ഉം ഉം ന്നാത്തൊക്കെ ചെയ്രന്റെലിംണ്ട്
ആഹ് അതന്നെ ഓഹ് ചക്ക ഇഷ്ടം പോലെ ഇണ്ടായിനി ഇപ്പം പിന്നെ മഴ ഒക്കെ ആയപ്ലേ ത് ഏകദേശായിന്
ആഹ് ആഹ്
ചക്കിം മാങ്ങൊക്കെ ഇണ്ടായിനിം മാങ്ങൊക്കെ കൊറെ കഴിഞ്ഞി നല്ലോണ്ണം
ചക്ക ഇപ്പളും ഇണ്ട്
ചക്ക ഇണ്ട് ഇപ്പളും പിന്നെ ഇപ്പൊ മഴയായിട്ടെ കുട്ട്യാൾക്ക് ഒന്നും വാണ്ട
ഏഹ്ഹെ അതൊക്കെ മഴയായാ പിന്നെ വെള്ളം കുടിക്കൊയ്
ആഹ് അപ്പ ടേസ്റ്റ് പോവാണഅല്ലേ അയിന്റെ
ആഹ് ആഹ്
പഴുത്ത് പഴുപ്പിച്ച്ന്നാന് ഒന്നും ഒര്ടേസ്റ്റ് ഇല്ല
ഏയ് ഇല്ല ഇല്ല പഴംചക്ക ഏതായ്ലും പറ്റൂല്ല
ആഹ്ഇങ്ങള് ഇങ്ങനെ കൂടാൻ ഒക്കെ വെക്കാേ
ഓഹ് കൂട്ടാൻ വെക്കും തേങ്ങക്കെ ചെ തേങ്ങാെക്കെ ചത് ആ തേങ്ങ രച്ച്ക്കാണ്ട് പച്ചൊളകും കരിവേപ്പിലൊക്കെട്ട് ആഹ് മടിയാണ്
മക്കക്ക് പൊതുവേ മടിയാണല്ലോ കൂട്ടാനോ ഓൽക്ക് ഞാൻ ചെൽപ്പോ പൊര് ച്ചൊക്കെകൊട്ക്കും പിന്നെ ഫ്രൈ ആകാന്
അഅ് ത്ത്ന്നൂലേ
ഓഹ് അങ്ങനെ ആക്കിയാല് നല്ല ഇഷ്ട്ടാ അഅ് തെയൂല്ല ആഹ് അതന്നെ അപ്പ ആ ചൂടോ ട്ക്കെ ഞാൻ ചെൽപ്പോ സ്ക്കൂൾ വിട്ട് വരുമ്പോക്ക്
ആഹ് ആഹ്
അങ്ങനെ ചെൽപ്പോ ഒന്നും ഇല്ലാത്തപ്പൊക്കെ പച്ചചക്ക ഇണ്ടെങ്കി ഇനി മുളക് ഇട്ട് തേച്ച് കുഴച്ച് അങ്ങനെയൊക്കെ പൊരിചും
ആ അങ്ങനെ ആവുമ്പോ ടേസ്റ്റ് ഉണ്ടാവും
അങ്ങനെയൊക്കെ ഓല് തിന്ന ഒള്ളൂ ഓലെ പള്ളിക്ക് ആവണേ അങ്ങനെയൊക്കെ തിന്നന്നോ
ആഹ് അതന്നെ
അല്ലാതെ കുട്ടാൻ ഒന്നും ഓല് തിന്നുല്ല
ആഹ്
പിന്നെ ഇഷ്ട ഇങ്ങനെ പച്ച പച്ച തിന്നാ അവർക്ക് ഇഷ്ട ഇങ്ങനെ ചെൻച്ച മോടൽ അങ്ങനെ എരിഞ്ഞു വെച്ചാ വെച്ചെടുത്താ ഒറ്റടിക്ക് തിന്നും അങ്ങനെ നമ്മൾ എടുത്ത് ഇങ്ങനെ കൊടുക്കണം എന്നാ തിന്നും
ആഹ് ആഹ് ഇടത്താ
ആ പാത്രത്തിൽ ഇട്ട് എരിഞ്ഞ് വെച്ചാ ഓലങ്ങനെ തിന്നും ഞമ്മള് കളയണ്ടല്ലോ വിചാരിചിട്ട് അങ്ങനെ കൊടുക്കും എരിഞ്ഞേക്കും അപ്പൊ പിന്നെ തിന്നുന്നോർ തിന്നട്ടെ വിചരിച്ച് അങ്ങനെ ആഹ് അന്നെ ഇപ്പൊ മക്കൾക്കൊന്നും അത് ഒന്നും വേണ്ടല്ലോ ചിക്കൻ മതി ചിക്കൻ പൊരി മന്തി അൽഫാം ആ അതെ അതന്നെ എണ്ണക്കടി ആയാലും അങ്ങനത്തൊക്കെ മതിയല്ലോ ഞമ്മളെ പ്രായത്തിലൊക്കെ അതൊക്കെ തിന്നുവെന്നി
ആഹ് അതൊക്കെ തിന്നും അത് സരിയന്നെ അങ്ങനത്തൊക്കെ അല്ലെ കിട്ട
വേണ്ടെങ്കിലും നമ്മളെ തീറ്റിക്കും നമ്മളെ ഉമ്മാരൊക്കെ
ആഹ് അന്ന് അതൊക്കെ തന്നെ കിട്ടഉള്ളൂ
ആഹ് അതന്നെ ഞാൻ ഇങ്ങനെ പറയും ഞങ്ങളൊക്കെ കൃത്യ മട്ടൻ പാടെ തിന്ന് മക്കളോണ്ട് ഇങ്ങനെ ഇല്ല ഓൽകൊന്നും പറ്റൂല്ല അത് വേണ്ടെന്ന് വെക്കൂല
ഏയ് മൈന്റ്അക്കൂല നമ്മളെ പറയാന്നല്ലാതെ
ഞമ്മള് വെറുതെ പറയാന്നല്ലാതെ ഉം പിന്നെ എന്താ ചോറക്ക് ആഹ് ഇന്ന് അങ്ങനെ അങ്ങനെക്കടെ ഒപ്പിച്ച വിചാരിച്ച്
ആ മീനൊന്നും കി
ഞൊല് വേ മീൻ ഇപ്പൊ വല്ലാ നല്ല ഇതാണ് പറഞെക്ക ഇതിനെ പോവല്ലോ ഇപ്പൊ
ആ അത വെലിണ്ട് പിന്നെ നല്ല മീന ല്ലോന്ന ഉം ഉം
പിന്നെ ഇപ്പ ഇത് വാങ്ങോ എറച്ചി ചിക്കൻ ഇന്നലെ ചിക്കൻ വാങ്ങിനും അപ്പൊ അയിന്റെ ഒക്കെ ഉണ്ട് കൊറച്ച് ചാക്കോ
ആഹ് ആഹ് ആഹ്
അങ്ങനെയൊക്കെ ഇന്നലെ സ്കൂള ഇല്ലഞ്ഞാൽ പിന്നെ മക്കളുണ്ടാവുമ്പോ ഒല് ക്കന്തേലൊക്കെ വേണം
ആ വേണം അത് തന്നെഒഴിവ്‌ ലീവള്ള ദിവസം ആവുമ്പോളേ
ആഹ് ലീവ് വു ള്ള ദിവസ ക്കാര്യിട്ട് ഇണ്ടാക്കല്
ഉം ഉം ഉം അല്ലാത്ത ദിവസം പിന്നെ രാവിലെ പോയാ വൈകുന്നേരല്ലെ വര
പിന്നെ രാത്രി സ്കൂൾക്കൊക്കെ ഭക്ഷണം കൊണ്ടവല ആഹ് ഇവല് അങ്ങനെ അവിടെ വാങ്ങല അവിടുന്ന് വാങ്ങൂ
അവിടെ ഇഷ്ടംപലെ എല്ലാം ഉണ്ടല്ലോ
ആഹ് അഹ്
അല്ലണ്ട് അമ്മ ഹാ അമ്മള് പോയാതിര്യല്ല ഇപ്പം സാമ്പാറ്, ഉപ്പേരി എല്ലാണ്ട്.
ആഹ് അതെന്നെ ഇപ്പെല്ലാ സംഭവുണ്ടല്ലോ.
ഉം ഉം ഉം അങ്ങനെ അപ്പാരുല്ല വീട്ട്ല്.
ആഹ് അതെന്നെ ഇങ്ങളെ ആഹ് അതെന്താ ഇങ്ങക്ക്വങ്ങനായിരിക്കൂലേ.
ആഹ് ആഹ് ഞാന് നൊള്ളൂ.
വൈകുന്നേരെന്താ കടിണ്ടാക്കോ?
ഏഹ് ആഹ് വൈകുന്നേരം ചെൽപ്പ ണ്ടാക്കും. ചെലെ സമയണ്ടാക്കും.
ആഹ് ഇവടങ്ങനെ ചെലെ സമയത്ത് അങ്ങനെ ന്ന് അങ്ങനൊന്നുല്ല ചെലേപ്പം ഓക്കെന്തെങ്കിലും വാണം എന്തെങ്കിണ്ടോ യിക്കും വെരുമ്പോ.
ഉം ഉം വെരുമ്പോ വാണം.
ആഹ് ന്നായികൊട്ടെ സമയായിണ്. ഉം